ഹലോ ആഹ് എന്തൊക്കെ
എടക്ക്‌ കേക്ക്‌ന്നില്ലേ
ആഹ് കേക്ക്ണ്ട്
ആഹ് ന്താ ഒന്നും മിണ്ടാത്തെ
അല്ല ഞാൻ ചോയിച്ചിണ്ടെ ഇങ്ങക്ക് കേക്ക്‌ണില്ല
ആ പറഞ്ഞോളൂ ഹലോ ഹലോ
എന്ത്‌ തൊക്കെ ല്ലേ
ആഹ് കേക്ക്‌ന്ന്ണ്ട് പറഞ്ഞോ പറഞ്ഞോ ആഹ് പറഞ്ഞോ പറഞ്ഞോ ക്ക്‌ന്ന്ണ്ട് ആഹ് സുഖം
ഫുഡ്ഒക്കെ കഴിച്ചോ
ഉം ആഹ് ഫുഡ് കയിച്ചു ആ രാവിൽത്തെ ഭക്ഷണം കയിച്ച് ആ
എന്തായിന്നു രാവിലെ
രാവിലെയോ രാവിലെ പു പുട്ട് കടല അരക്കാണങ്കി
ഏഹ്
ആഹ്
എന്താ ചെയ്യ്ണേ
കല്യാണം കഴിഞ് കല്യാണം കഴിഞ് കൊറച്ച് വർഷായി മോനാണ്
ആഹ് മോനെത്രേലാപ്പം
മോൻ രണ്ടാം ക്ലാസില്
ആഹ് ഇന്ന് സ്കൂളൊന്നുല്ലല്ലോലേ ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ ലേ കേക്ക്ണില്ലേ ഇങ്ങക്ക്
ആഹ് പിന്നെന്താ ഉച് ഉച്ചക്കത്തൊക്കെ കഴിഞ്ഞോ
ഏ
ഉച്ചക്കത്തേ
ഉച്ചക്കത്തത്ണ്ട ഓ ഇണ്ടാ ആവുന്നുണ്ട് പിന്നെ മീനെ
മീനൊക്കെ ഭയങ്കര വെലല്ലേ ല്ലേ
ആ വെല
ആ ഇപ്പൊ ഇതിലൊന്നും വെര്ലെന്നെ ആ ഇതിലൊന്നും വെര്ലെന്നെല്ലേ മീൻ വണ്ടിയൊന്നും-
അതെ നമ്മളടത്തും കൊറവാന്ന് ഒന്ന് രണ്ട് മണി പിന്നെ ഞമ്മള് സ്ഥിരായിട്ട് യെത്തിക്കും ഇവിട ഉമ്മാക്കും ഉപ്പാക്കും എന്തേലും മീൻ വേണം അപ്പ അങ്ങനെ സ് സ്ഥിരായിട്ട് അവര് വരും
തന്നെ മീനോ അല്ലെങ്കി എറച്ചി അല്ലങ്കി കോഴി അങ്ങനെന്തെങ്കിലും ദിവസം
ചെലപ്പോ അവര് വാങ്ങുന്നില്ലെങ്കി അവരോട് പറയും ന്നാണ്ട് പ
ഇപ്പ അങ്ങനെ വര്ലൊന്നുല്ല ഞങ്ങളിങ്ങനെ പൊറത്ത്ന്ന് കൊണ്ട്രും വണ്ടിയൊന്നും ഇപ്പ അങ്ങനെ വര്ലില്ല ഇതിലെ നിങ്ങക്ക് എന്താ റേഞ്ച് കൊറവാ
ആ എടക്ക് ഇങ്ങനെ ബഗ്ഗ് ആയാണ്ട കേക്ണെ
ആ
ഇപ്പ ശരിയയോ ആ ഇപ്പ ശരിയായി ആ ആ ഉണ്ട് ആ ഇപ്പയ്ന് റൈഞ്ചെന്നെ കൊറവാണ്. നല്ല വിശേഷം ഇവട്ക്കൊന്നു ഉള്ള്ക്കൊന്നു റൈഞ്ചെൻ ആഹ് ചോറ് ആയിട്ടില്ല ഇന്ന് ബിരിയാണി വെക്കാർഞ്ഞ്ങ്ങാണ്ട്
അല്ലെ
അയ്നില്ലങ്ങനെ
അത് ശെരി ഇവടെപ്പയ്ന് ഇന്നലെ ബീഫ് വെച്ചിട്ടുണ്ടായിനു.
ആഹ് വെള്ളിയാഴ്ച സ്പെഷ്യലായിട്ട് വെക്കോ?
ആഹ്
ഇബടെ വെള്ളിയാഴ്ച ആഹ് വെള്ളിയായ് ച്ച അങ്ങനെ ഞങ്ങളും വെക്കലണ്ട് ഇന്നലെ ഒന്നും വെച്ചിട്ടൊന്നുല്ല ഇന്നലെ ചക്ക കൂട്ടാനേനു.
ഓയ് അഅ് ശെരി ആഹ് ആഹ് എല്ലാട്ത്തുപ്പ ചക്കന്റെ സീസ
ഇവടെ അയ്ന് ഞങ്ങക്ക് അ് ചക്കൊന്നും കിട്ടൂല അപ്പൊ ഞങ്ങള് അയൽപക്കത്ത്ന്ന് ങ്ങനെ ഓല്ത്തരുമ്പങ്ങനെ വെക്കും.
അതെ അതെ ന നമ്മക്കൂല്ല നമ്മ ഇപ്പ ങ്ങൻതന്നാ ഒന്നെങ്കില് ബന്ധുക്കളെ വീട്ട്ന്നോ ഹൽ അങ്ങനെ കൊണ്ടന്നെന. ക്ഷേ ന്നാല് പ്പൊ കൊറ്ച്ച് കൂടുതലും ഡിപ്രഷൻ പിന്നെ ആരിക്കും വേണ്ട ങ്ങട്ട്
ആഹ് ഇപ്രാവശ്യം ചക്കയും മാങ്ങയൊക്കെ നല്ലോണം ണ്ട്
ഇണ്ടാക്കാൻ ഭയങ്ക ട്ട് ബുദ്ധിമുട്ട്
ആഹ് ഇന്നലൊക്കെ എത്ര നേരം ഇരുന്നിട്ടാ കഴിഞ്ഞിക്ക്ണ്
ആഹ് കാഞ്ച മൂന്നാൾക്കാര് ക്കണല്ലോ ഇതിന്
ആ ഞങ്ങളോട് പിന്നെ അ രാളോട് ഇരിക്കാ
ആ ഫ്രിഡ്ജിൽ വെക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പ റ്റും അങ്ങനൊക്കെ
ആ ഞങ്ങള് ഇന്നലെ ഇങ്ങട്ട് വൈകുന്നേരം ന്നായി കൊറച്ച് പൊരിച്ചു ചക്ക പൊരീക്കുലോ പിന്നെ ബാക്കീ ഏയ് പച്ച
അതേ
ഇങ്ങളങ്ങനെ ഇണ്ടാക്കലില്ല
മ് ഇല്ലില്ല
അത് ഭയ്ങ്കര ടേസ്റ്റാണ് ഞമ്മള കടേന്നൊക്കെ വാങ്ങാൻ കിട്ടുവല്ലോ.
ആഹ് അ അത് അല്ലല്ലാ ആ ഞാനിണ്ടാക്കലിണ്ട് മൻ സ്സിലായി മറ്റേ ഇതാക്കുല്ലേ അതിങ്ങനെ നീളത്തില് കട്ടി കൊറഞ്ഞ് കട്ട്‌ ചെയ്തിട്ട് ചക്ക ചിപ്സ് അല്ലെ ഭയങ്കര ഇഷ് ട്ടാണ് ഞാൻ ഇണ്ടാക്കലിണ്ട്.
ആഹ് ഞങ്ങളിന്നലെ ഇങ്ങട്ട് അതീന്ന് ബാ ക്കിള്ളത് കൊറച്ചിണ്ടാക്കി പിന്നെ ഉമ്മ ഇങ്ങനെ നുറുക്കി എടുത്തു വെക്കലാണ്
അതേ അതിണ്ടാക്കിയട്ട് ഭയങ്കര ടേസ്റ്റാ അത് നമുക്ക് പിന്നേ ഉപയോഗിക്കാലാ
ആഹ് പിന്നെ ഉമ്മ ഫ്രിഡ്ജില് വെച്ചേക്കണ് കൊറേ. ഇം എന്താ ഇനി കൂട്ടാൻ ഇണ്ടാക്കാൻ വേണ്ടിയണ്ട്
അ ആഹ് ഞാനും അങ്ങനെതന്നേ ചെയ്യല് പച്ചച്ചക്ക ഉരിഞ്ഞട്ട് ഫ്രീസറില് ഇങ്ങനെ വെ ക്കലാണ്.
ആ ആ ഞങ്ങളെ ഇപ്പൊ അങ്ങനെ എനിക്ക് ആരോ പറഞ്ഞുതന്നത് ആയിരുന്നെ പിന്നെ അങ്ങനെ അങ്ങനെ
ആ അങ്ങനെച്ച നമ്മുക്ക് എത്ര നാളായിട്ടും നമ്മളെ അത് ഇടുത്തിടെ നമ്മളെ അതെ തണുപ്പേ പോയിട്ട് പിന്നെ അത് കുക്ക് ചെയ്യാത്ത മതി
ആ അപ്പൊ ഒരു കുഴ ഴപ്പം ഉണ്ടാവില്ലാലോ
നമ്മുക്ക് യിപ്പാ അല്ല കുറെ കഴിഞ്ഞിടെ ചക്ക കിട്ടാത്ത ടൈംളെ വരില്ലേ അപ്പൊ നമ്മുക്ക് ഇതേ ഓക്കേ ഭയ ടെസ്റ്റ്‌ ആവുല്ല
ഞങ്ങൾക്ക് ഇത് അറിഞ്ഞിനില്ല പിന്നെ ഇവിടെ ആരൊക്കെ അങ്ങനെ കാട്ടല് ഇന്ടെന്നെ പറഞ്ഞുങ്ങടെ ഇപ്പൊ ഞങ്ങൾ
പക്ഷെ ഇത് തന്നെ കുറച്ചേ ആ ഒരു തോന്ന ചക്കക്ക് അങ്ങനെ ചെയ പക്ഷെ കുറച് മെനകടെ ഇണ്ടാവും
ബാക്കി കുറച്ചു പൊരിച്ചു ചെയെത്തത് കുറച് ഇത് പോലെ ഇടുത്തുവെക്ക് ചെയെത്താക്കന്നു ഇനി എപ്പോഴെങ്കിലും പു ത്തി ആവുപോ ഇപ്പൊ ഇനി എപ്പോഴും കിട്ടില്ലലോ അപ്പൊ ഇനി ഇങ്ങനെ പുതി ആവുമ്പോൾ നമ്മുക്ക് വേകാന്ന്
ഇപ്രാവശ്യം മഴയൊക്കെ കുറഞ്ഞോട് അത്ര ടെസ്റ്റ്‌ മ മഴ പെയ്യെത്തോടെ
ആ പാഴ്യത്തിനോടെ ഇവിടെ ആരെക്കും അങ്ങനെ താല്പര്യമില് ആരും അങ്ങനെ തിന്നൊന്ന് ഇല്ല
എന്റെ മോനേക്കൊക്കെ ഭയകര ഇഷ്ട്ടന്ന് പ നമ്മളെ അത് വെച്ചിടെ സ്‌നേക്സ് ഇണ്ടാകുട്ടോ അത് ഇങ്ങനെ വെച്ചിട് ഇങ്ങനെ പഴം പഴംപൊരി ഇണ്ടാക്കാന്പോലെ
അതെയൊന്നും ഇവിടെ ഉണ്ടാകുല ഇവിടെ പഴത്തതിനോട് തന്നെ താല്പര്യല്ല ആരും അങ്ങനെ തിന്നാന്നുമില്ല
ഉം അപ്പൊ എനിക്ക് ഇഷ്ട്ടന്നെ അതു ഇന്ടാകുപ്പോൾ ചക്ക അട ഇണ്ടാകും
ആ അത് ഞങ്ങൾ കേട്ടുകന്നെ ഈ പഴംപൊരി പോലെ ഉണ്ടാകുന്ന ഞൻ ആദ്യയി കേൾക്ക
ഇണ്ടാക്കല്ല
എങ്ങനെ കേൾക്കണ്ണില്ലല്ലോ
ഹലോ
ആ ഇപ്പൊ കേൾക്കണ്ടേ ഹലോ ഹലോ
ഹലോ
ആ ഇപ്പൊ കേൾക്കണ്ടേ ആ ഇണ്ട്
അവിടെ ഇണ്ടാക്കല്ലേയില്ല
ഏ അത് ഞാൻ ആദ്യായിട്ട് കേൾക്ക ഇങ്ങള് പറഞ്ഞപ്പ കേൾക്ക
അതെയ നമ്മളെ ഇവിടെ ഭയങ്കര മോനേക്ക് ഭയങ്കര ഇഷ് ട്ടം അതൊക്കെ
ഏ ഞങ്ങളെ ചക്കണോട്ടെ ആദ്യം
എ.. ഇത് ഉണ്ടാക്കിന് മറ്റേ അപ്പം ഉണ്ടാക്കൂല്ലേ വേറെ ഇലലെ ക്കെ വെച്ചുകൊണ്ട്
കുത് ചക്കന്റെ കുമ്പിളപ്പല്ലേ
ആഹ അത് ആദ്യങ്ങനെ ഉണ്ടാക്കിന്നു പക്ഷെ അതും ഇവിടെർക്കും വല്ല്യ ഇഷ്ടയെ ചക്ക് തന്നെ പോയതന്നെ ആർക്കും ഇഷ്ടല്ല അയിന്റെ മണൊതൊ ക്കെ
അതെ ചിലവർക്ക് ഇങ്ങനെയാ ചിലവർക്ക് മധുരത്തിനോട് താല്പര്യം ഉണ്ടാവൂല ചിലവർക്ക്
ആഹ് മധുരൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഇത് ചക്കനോട് എന്താന്നറിയില്ല
ആഹ പക്ഷെ ഇത് ഭയങ്കര പക്ഷെ നല്ല വരിക്കച്ചൊക്കെ കിട്ടണം മറ്റ ല്ലേ അത് ഇട്ടിട്ട് കാര്യല്ല
ഏ ഈ ഇങ്ങള് പയമ്പൂരി പോലെ ണ്ടാക്കും പറിഞ്ഞിലെ അതങ്ങനെ ഉണ്ടാക്കല്
സതാ പഴത്തിന്ണ്ടാ മാവില്ലേ അതിനെ ഇത് ങ്ങനാ മുക്കിയെടുക്കല് പഴുത്ത ചക്ക നമ്മൾ അത് രണ്ടായിട്ട് മുറിക്കും എന്നിട് അതിൽ ഇങ്ങനെ മുക്കിയിട്ട് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ആക്കല്ലേ
മറ്റേ ചക്ക പുഴുക്കും ചമ്മന്തി ഒക്കെ ഉണ്ടാക്കൂലെ
അത്ണ്ടാക്കും ചക്ക പുഴുക്കൊക്കെണ്ടാക്കും അതിലിങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റ ആണ് നളെ ബീഫ് കിട്ടാലെ
അതും ചമ്മന്തി ഉണ്ടാക്കിയിരിക്കണ് കൊണ്ടല്ലനക്ക്െ ഇങ്ങള് ഉണ്ടാക്കാലുണ്ടോ
വഫ
ആഹ
പിന്നെ എന്താ ചെമ്മീൻ ഇട്ടിട്ടൊക്കെ ഇണ്ടാക്കും ഈ പുഴുക്കല്ലേ അത് ഭയങ്കര ടേസ്റ്റ് ആണ്
ചക്കോണ്ടോ
ആഹ ചക്കൽ പച്ചിച്ച മീനല്ല നമ്മള ഫ്രഷ് മ്മേന അത് ഭയങ്കര ചം അ അനക്ക ന്ന നാടൻ ഫുഡ് ഇണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കയും ചെയ്യും കൂടുതൽ നാടൻ ഫുഡ് ആണ് എക്ക് ഭയങ്കര ഇഷ് ത
ഞാന ഇങ്ങനെ ഒഇതേ പോലെ ഇങ്ങനെ ഓരോ രുത്തരെ വിളിച്ചുമ്പോ ഓരോ വിഭവങ്ങൾ ഇങ്ങനെ കേൾക്കാം.
അതെ, ആഹ ആഹ
ഞങ്ങള് അങ്ങനത്തെൊന്നും വലുതായിട്ട് ഉണ്ടാക്കലൊന്നുമില്ല, ഇങ്ങനെ കൂട്ടാൻ ഉണ്ടാക്കും, അതെല്ലാർക്കും ഇഷ്ടമാണ് അഐക്ക് ബീഫ് ഇട്ട് കാണ് ഉണ്ടാക്കും. നല്ല ബീഫുട്ട് കണ്ട ഇണ്ടാക്കിയത്. ആഹ് ഇന്നലെ ബീഫുട്ട് ഉണ്ടാക്കിയ. അത് ഭയങ്കര ടേസ്റ്റ ആല്ലേ?
അ എല്ലാരക്കും ൻ്റെഅമ്മ കൊടുക്കും അപ്പുറത്തെ വീട്ടിലക്കെ ചെല്ലുമ്പം പറയും അതട്ട് മതിമറ്റേത് വേണ്ട സാധാ വേണ്ടാവും. നല്ല ഡിസൈൻ നല്ല മീൻ. പയ
ആഹ അത് നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഞങ്ങക്കിപ്പൊ കൊറെ ആയിരിക്കണ് കിട്ടീറ്റ് അപ്പൊ നല്ല
ഹലോ
ആഹ അപ്പൊ കേക്കണ്ട് ഹലോ
ആ ഓക്കെ ഹലോ
ആഹ കേക്കണില്ലെ?
ഓക്കേ.
ആഹ